ഹലോ ആഹ് കേക്കാമോ ആഹ് അപ്പം അപ്പം ഏഹ് ചേച്ചിക്ക് നല്ലതൊന്ന് ഗുണദോഷിക്കാനൊന്നും തോന്നിയില്ലേ എന്ന് പറഞ്ഞാ
ആഹ് തോന്നി തോന്നി പക്ഷേ ട്ടില് മൂത്ത ആളെന്നുള്ള രീതിയില് അവര് പറയുന്ന വാക്കിനല്ലെ വില കാണ ത്തുള്ളൂ പക്ഷേ ഇടക്കിടക്ക് ഞാൻ പറയണതും വീട്ടുകാര് കേക്കും എന്നാലും ഇവൾ പറയണല്ലേ കൂടുതൽ ക
കൂടുതലേ കേക്കും ആ അത് ഇവിടേം അങ്ങനെയാണ്
ആണ് ചേട്ട എളയതാണോ
അഛ ആ ഞാൻ എളയതാണ്
ആഹ് അപ്പൊ നമ്മൾ രണ്ട് പേരും സെയിം അവസ്ഥയാ ഹ് ഹ് ഓ
കാര്യയിരിക്കും പക്ഷെ ഇവര് വക വയ്ക്കില്ല
അതെ അതെ അതെ അതെ അതെ അങ്ങനത്തെ ഒരു ഇതൊണ്ട് അമ്മ എപ്പയും ചേച്ചി പറയണേ വിശ്വാസം പക്ഷെ ഞാൻ പറയണേ കേൾക്കും ചില കാര്യങ്ങ പിന്നെ ജോലിയൊന്നും ചെയ്യൂലേ അപ്പഴത്തേക്ക് ഭയങ്കര മടിയാണ് അപ്പഴത്തേക്ക് അമ്മ വഴക്കൊക്ക കൊടുക്കും
അതെന്താ അവിടെ വല്ല പശു എന്തെങ്കിലും ഉണ്ടോ അവിടെ
അപ്പറത്തെ വീട്ടില് ഇതേ പോലെ ഹോമം നടത്തും
ആഹ്
അപ്പൊ അതിന്റെ
അപ്പം അത് അത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങള്
ആ അത് ഞാൻ പറഞ്ഞു തരാമേ ആ് അതാണെങ്കിൽ നമ്മളിപ്പം നമ്മളെ വീന്റെ സൈഡിലിങ്ങനെ പൂജാരി ഉണ്ട് ആ അപ്പത്തേ അവരിതേപലെ ഹോമഒക്കെ നടത്തും അങ്ങനെയൊക്കെ ഉണ്ട് ഈ റോട്ടില് മുട്ടയൊക്കെ കാണിച്ച ദിവസം
ആഹ ആഹ ആഹ ആഹ
പക്ഷെ ആളുകളൊക്കെ വരും പോകുനക്, അവര് അവരെ ഇതിൽ പോണം, നമ്മൾ നമ്മളെതിൽ പോണം.
ആഹ.. പക്ഷെ അങ്ങനെയുള്ളര്- എന്ത് എന്ന് പറഞ്ഞൽ, ഇപ്പൊ പറ- ഇക്കന ഒരു ശല്യ അല്ലെങ്കിൽ- മനസ്സിലായോ?
ഓ അത് ചെലവര് നാശത്തിനും- ചെയ്യും ചിലവര് ഒരാൾ- നശിക്കാൻ വേണ്ടിയും ചെയ്യും, ഒരാൾക്ക് നല്ലതിന് വേണ്ടി ചെയ്യും. ഇപ്പോ നമ്മൾ- പോയി അവടെ അടുത്ത് പറയേണ്ടെ, ഇപ്പോ അവർക്ക് ഇങ്ങനെ... ഇങ്ങനെ.. ദോഷം- വരണം അപ്പൊ അവരത് ചെയ്യും. അപ്പോഴത്തേക്ക് അവർക്ക് നല്ലത് കിട്ടും നമുക്കത് ദോഷമാവും. അങ്ങനെയൊക്കെ.. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഇവിടൊക്കേ.
അപ്പം ചേച്ചി അത്രക്ക്- ഇപ്പം ചേച്ചി അത്രക്ക് ധൈര്യമുള്ള ആളാണെങ്കിൽ, ചോദിച്ചിട്ടൊന്നുംല്ലേ? നിന്റെ ചേച്ചി ഇപ്പം ആ... എന്ന് പറഞ്ഞ നീ ഇപ്പ ഇളയത്.
ആഹ... !
മൂത്ത ആള് നിന്റെ ചേച്ചിയല്ലേ?
ഇല്ല... ഞാൻ അങ്ങനെ എന്ന വച്ചാ- ഫുൾ പറയണ എല്ലാം ഞാൻ- കേക്കൂല.
അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ.. പൂജാരിഎടുത്ത്- നിന്റെ ചേച്ചി എന്ന് പറഞ്ഞാ- എതിർതോന്നും സംസാരി.
ഇല്ല.. ഇല്ല... ഇല്ല നമ്മൾ അങ്ങനെ അവര് നമ്മടുത്ത് അങ്ങനെ- മിണ്ടയന്നുംല്ല. അവരാ അങ്ങനെ മിണ്ട.. അങ്ങനത്തെ ഫാമിലി അല്ല ആരിടത്തും അങ്ങനെ മിണ്ടത്തോ ഒന്നുമല്ല. ആഹ.. !
ആഹ... ഓക്കെ.. ഓക്കെ.
കൃഷിയോക്കെ ഉണ്ടാ?
ആഹ.. വീട്ടിൽ കൃഷി ഉണ്ട്. പക്ഷേ -
ആഹ.. ആരാ ചെയ്യണേ?
അമ്മ.. !
ഓ എന്തരൊക്കെയ് ഉണ്ട് വീട്ടില്?
വീട്ടില് ഇപ്പം ചിര ഉണ്ട്. പിന്ന ഞാൻ- ഇപ്പം മോളിലാണേ. ഇതിന്റെ ഇടയില് അപ്പോ ഞാൻ നോക്കിട്ട് കുറച്ച് പുല്ല് മാത്രേ- കാണുന്നുള്ളൂ ഇവിടെ. അതിന്റെ മോളില് അല്ലതാ, ആ അപ്പ ചീര എന്ത- ഇതൊക്കെയാണ് വിട്ടട്ടത് പക്ഷെ- വന്നത് കുറേ പുല്.
അയ്യയ്യ... അയ്യ.. യ.. യ്യോ അപ്പൊ- ഈ കോഴിയൊക്കെ കഴിക്കും.
അല്ല, ടെറസിന്റെ മുകളിലല്ലേ കോഴി- എങ്ങനെ വരും.
ഓ ഉറുമ്പ് ഉറുമ്പൊക്കെ കഴിക്കൂ ചീ- ര വിത്ത്.
ഉറുമ്പല്ലേ.. ഇതിന്റെ ആഹ്.. ഉറുമ്പല്ലേ ഇതിറെ മുമ്പ് ഇവിടെ- ചേട്ടൻ പ്രാവ് വളർത്തുവരുന്നു, അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ കൊത്തിക്കൊണ്ടു പോമായിരുന്നു. ഇപ്പോ പ്രാവില്ല ഞാൻ വളർത്തി, വളർത്തിയല്ലാംതിനെ കൊന്ന- അങ്ങനെ.
അയ്യായ്യായോ അപ്പഴതേക്ക് ഇപ്പോ- എന്തര്. വീട്ടില് മൃഗങ്ങളൊക്കെ ഉണ്ടാ? പെറ്റ്സ് അങ്ങനെയൊക്കെ?
അവൻ കൊറേയക്കം ചത്തിട്ടും അവൻ വിറ്റില്ല രണ്ട്, മൂന്ന് പ്രാവ് ഇനിയ ഉണ്ട്. പിന്നെ പട്ടി എല്ലാം ഉണ്ട് പട്ടിയുണ്ട്, പിന്നെ.. താറാവുണ്ട്. ഏ... കോഴിയുണ്ട്.
ഓ എനിക്കി ഈ കോഴി അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല. എനിക്കിഷ്ടം ആട്- പിന്നെ പട്ടി പട്ടിക്കുട്ടി.
ആ എനിക്കും കോഴി ഇഷ്ടമല്ല. പക്ഷെ കോഴി ഇറഞ്ഞ മുട്ട നമുക്ക് ഓമലേറ്റ് അത്-
ആഹ.. ആ.. ഓസി ഞ് ണ, ആ, ഒരുതാണത്
ആഹ്.. ഓസി നല്ല വീട്ടുകാര് അല്ലേ, അപ്പോ അവരത് എങ്ങനെ ഓസി- ആവും.
ആ.. ആ.. എന്നാണ്ട് ഇടക്ക്- ഇടക്കൊക്ക ഈ കോഴിയൊക്കെ നോക്കാം കേട്ടോ.
കോഴിയെ നോക്കാൻ കോഴി- ശരിയല്ല അല്ല, എനിക്കും ഈ- മൃഗങ്ങള എടുത്ത് അങ്ങനാ- അത് ചെയ്തില്ലേ? എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ ഇപ്പോ പ്രാവായാലും ഞാൻ ഈ ഈ- പട്ടിക്കുട്ടിയൊക്കെയാണങ്കി ചെറുതില്ലേ എന്ന് പറഞ്ഞാ ഇത് ചെറിയ പ്രായ ആയിരിക്കുമ്പം ഞാൻ നോക്കും ഇത് വളർന്നഴിഞ്ഞാ എനിക്ക് ഇഷ്ടല്ല അതിനെ ആഹ് അങ്ങനെ കാരണം കാരണം എന്റെ വീട്ടി കെടക്കണങ്ങനെ എടുത്തോണ്ട്ടക്കാൻ പറ്റിയ പട്ടിയല്ല ഇതാണെങ്കി എന്നെക്കാളും ആഹ് അതെ ഡോബർ മേനാണ് അപ്പൊ എന്നെക്കാളും ഒരെരട്ടി പൊക്കോണ്ട് ഇതിനെ എടുത്തോണ്ട നടന്ന എന്റെ നടുഒടിയും അതുകൊണ്ട്
ഇവിടെ എനിക്ക് ഷിപ്സി എന്റെ ഒരു റിലേറ്റീവിറെ വീട്ടിൽ ഷിപ്സി ആഹ് ആഹ് പട്ടി പ്രസവിച്ചി ഷിപ്സി ആഹ് ഷിപ്സിപ
ചിപ്സി എങ്ങനെയാനിരിക്കുന്നത്
ഷിപ്സി പക്ഷേ പൊക്കം കൊറവ് ഈ മുടിയൊക്കെ കെട്ടിക്കൊടുക്കാൻ പറ്റും ആഹ് അത് അപ്പത്തേക്ക് ഒരെണ്ണം തരാന്ന് പറഞ്ഞ് അപ്പത്തേക്ക് ഇവടെ അമ്മയ്ക്ക് ഇഷ്ടല്ല അമ്മയ്ക്ക് ഇതേപലെ മൃഗ ളേന്നും ഇഷ്ടയില്ല പണ്ട് മുതലേ ങ്ങനെന്നേ പൂച്ച പ ട്ടി കോഴി അങ്ങനെയൊന്നും ഇഷ്ടല്ല അപ്പൊ അപ്പൂപ്പന്റെവീട്ടികൊണ്ടിടാ എന്ന്പറഞ്ഞാലും അവിടെ എപ്പോഴും ആളൊന്നും കാണൂല്ല അപ്പൂപ്പനും അമ്മാമ്മീം രാവിലെ ജോലിക്ക് പോവും പിന്നെ നമ്മളെ ഉള്ളു ഇവിടെ അപ്പഴത്തേക്ക് ഇവിടെ അമ്മയാണെങ്കി വളർത്താൻ സമ്മയ്ക്കൂല്ല
സമ്മയിക്കില്ലാ ആഹ്
ല്ല പട്ടികുട്ടിയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്, പിന്നെ അമ്മാമ്മടെ വീട്ടില് റംബൂട്ടാനൊക്കെയുണ്ട് റെംബൂട്ടൻ ഇപ്പ അത് ആ കാച്ച് വരണേ ഉള്ളൂ, പക്ഷേ വെള ഞ്ഞില്ല, നിറയെ നിക്കാണ് കാ പക്ഷേ അത് വെളഞ്ഞില്ല പക്ഷേ തൊഴിഞ്ഞു പോവാണെല്ലാം.
അത് അതിന് പറ്റിയ എന്തോ വളം അങ്ങനെയൊക്കെ ഇല്ലേ?
ഓഹ് ഞാൻ കൊറെയൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പക്ഷേ അ വിടെ അവടെ അങ്ങനെ നമ്മൾ അവിടെ വലുതായിട്ട് പോകൂലാ ഇതേപോലെ വല്ലതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വള ഇതക്കെ പറച്ച് വെക്കുമ്പോ വിളി
ആഹ് ആഹ് പിന്നെ അത് വേറൊരു കാര്യന്ന് പറഞ്ഞാ അത് ഇപ്പ നട്ടത് നിന്റെ ചേച്ചിയാണോ? ഇപ്പം നട്ട നട്ട ആള് അത് ഇല്ല നട്ട ആള് നന്നായിരി എന്ന് പറഞ്ഞാ കൈപ്പുണ്യം വേണം എന്നൊക്കെ പറയും.
ഇല്ല ഇല്ല നമ്മളാണെങ്കിൽ ഇത് കഴിച്ചിട്ട് നമ്മുടെ വീന്റെ അമ്മമ്മടെ വീടിന്റെ അപ്പുറത്തോട്ട് ഒരു വീടുണ്ട് അവിടെ ഫു ള്ള് റെംബൂട്ടാനാണ്. അപ്പത്തേക്കും അവര് ഇത് കായ്ക്കുമ്പോ ഇങ്ങനെ തരും നമുക്ക് അങ്ങനെ അത് കഴിച്ചിട്ട് അതിന്റെ കുരു കൊണ്ടിട്ട കുരുകൊണ്ട് ചുമ്മാ നമ്മള് എറിഞ്ഞ് എറിഞ്ഞപ്പ അവിടുന്ന് പൊടിച്ച് വന്ന യാണ് ഈ റംബൂട്ടാൻ ചെടി. ഓഹ് അങ്ങനെ ആഹ് അങ്ങനെ അപ്പോ ഇത് ആഹ്
ഇതൊന്നും ഇതുവരെ വെച്ചിട്ടില്ലേ?
ഓഹ് തെറ്റി വെച്ചിട്ടുണ്ട് തെറ്റിച്ചെടി. പിന്നെ ആഹ്
പേരാ
പേര ആഹ് ആഹ് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇവിടെ റംബൂട്ട് അല്ലാതെ കൊണ്ട് വെച്ചിട്ടുണ്ട്, പിന്നെ പുളിഞ്ചിക്ക തൈ
ആഹ് ആഹ്
ആ അത് പിന്നെ ഇവിടെ മിരിങ്ങ മിരിങ്ങെല്ല ആ അതൊണ്ട്
ആ ഇവിടെ അതൊക്കെ ഉണ്ട് ഏ പുളിച്ചി പുളിച്ചിക്കാ പിന്നെ മുരിങ്ങിയ പിന്നെ മാങ്ങ പിന്നെ വേറെ ചീമ ചക്കയാ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ആഹ് അത് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഞാആല്ല ഇവിടെ വീട്ടിലുള്ള ഒര് ഏ കൊണ്ടു നടും ആ അത് നമ്മള് തിന്നും എങ്ങനെയാണ് അത പിന്നെരു കാര്യം വീട്ടിൽ വീട്ടിൽ കഴിക്കണം അങ്ങനെ കഴിക്കാറില്ല ആതിക ഇല്ല ഈ മാങ്ങയൊക്കെ കൊഴപ്പല്ല പക്ഷെ ഈ
ആഇപ്പൊ മാങ്ങാ സീസൺ അല്ലേ അപ്പഴത്തേക്ക് നമുക്ക് ഇത് ഇവിടെ കൂടെ മാ ങ്ങവണ്ടിൽ കൊണ്ടു പോവുംഅങ്ങനെ ആ ഇന്നും നമ്മൾ വാങ്ങി മാങ്ങ ഇവിടെ
നമ്മളെ ഇവിടെ അങ്ങനെത്തെ മറ്റേ വെള്ളരി മാങ്ങയാണ് അത് ഈ സമയം അങ്ങനെ വരില്ല. മറ്റെപഴുക്കണതല്ല ഇത് ആ അവിടെ ആ ഇപ്പൊ അങ്ങനെയാണ് പക്ഷെ ഞാൻ പറയണം മാവില്കായ ക്കാറ്ഇടയ്ക്ക ഒരു സമയം ഒരു മാസം രണ്ട് മാസം മുമ്പ് കാഴിച്ചോണ്ടിരുന്നു പക്ഷെ
ഓ അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോ അവിടെന്ന് വാങ്ങിച്ചോണ്ട് വരും. കാണുമ്പം മാങ്ങ അങ്ങനെയുണ്ട് ആ പിന്നെ എന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടില് മാങ്ങയൊക്കെണ്ട് അവിടെ തെറ്റി അവിടെ ഫുൾ ഈ ചെടികളാണ് അപ്പ എനിക്ക് അവിടെ തെറ്റിപ്പൂ അങ്ങനെ മാങ്ങ ചക്ക കരിവേപ്പ് പക്ഷെ അവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടിയാണെങ്കി വണ്ടി പോവാൻ സമ്മയിക്കൂല ആള് പോയാല് വണ്ടി പോയാല് ഓട്ടിച്ചിട്ട് കടിക്കും ആ ഓ ഞാൻ വണ്ടി ഓട്ടിക്ക ലൈസൻസ് ഒക്കെ ഉണ്ട്
ലൈസൻസ് ഉണ്ട് ആ അപ്പം എങ്ങനെ എത്ര എത്ര ഇപ്പൊ ഈ ഇടയ്ക്ക് പഠിച്ചതാണോ
ഓ ഞാൻ പഠിച്ചിട്ട് ആറു മാസം ആവേള്ളൂ ആറ അല്ലെങ്കിൽ ഏഴ് മാസം
അപ്പം വീട്ടില് എല്ലാവർക്കും.
ആ വീട്ടില് ഇല്ല അമ്മയ്ക്ക് ഓട്ടിക്ക അറഞ്ഞൂടാ ചേച്ചിക്ക് ചേച്ചി എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി വലിയ ഇതൊന്നു ഇല്ല എന്ന് വച്ചാനേരെ ഓട്ടിക്കൂല്ല ആഹ് പിന്നെ പിന്നെ വീട്ടിൽ ഞാൻ തന്നെ ഓട്ടിക്കണ
അപ്പൊ ചേച്ചിയല്ലേ സാധാരണ എന്താ പറ മൂത്താളല്ലേ
ഓ ആ നമ്മൾ രണ്ടരു ഒരുമിച്ചാ പോയി പഠിച്ചേ പക്ഷേ ചേച്ചിക്ക് എന്തോ ഒരു പേടി പോലെ പക്ഷെ ലൈസൻസ് കിട്ടി എന്തോ ഭാഗ്യത്തിന് ലൈസൻസ് -
കിട്ടി അപ്പം നീ ഇപ്പം നീ ചേച്ച പറഞ്ഞ് സഹായിക്കൂലേ ഇപ്പം
ഓ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ അവ അതിനോടുള്ള താല്പര്യ ഇല്ല ചേച്ചിക്ക്
ആ
മടി മടിയാ ഓ മടി ഓ മടി മടിയുണ്ട് മടിയാണ് മെയിന് ആ നമ്മളീഈ മടി നോയിക്കൊണ്ടിരുന്നാ നമ്മള കാര്യം നടക്കൂലല്ലോ നമ്മളാണെങ്കി നമ്മള് ഒരു എന്ന് വെച്ചാൽ മനസ്സിന് മനസ്സ് ഉറപ്പിച്ച് നമുക്കത് ചെയ്യണം ചെയ്യണം എന്നുള്ള ഒര് ഇത് വേണം ആ അത് അത്ണ്ടെങ്കിലേനമുക്ക് എവിടെയാലും വിജയിക്കാൻ പറ്റൂ പക്ഷെ ഇത് ഇവരിക്ക് പറഞ്ഞാ മനസ്സിലാവൂല
കൂടെ ചെയ്യാനും പറ്റില്ല കാരണം ഞാനും ഇതുപോലെയായിരുന്നു ഓട്ടിച്ച് പടിച്ചത് ഹ്അതേ ഹ ഹേ കാരണം ചേട്ടൻ ഫോഴ്‌സ് ചെയ്ത് പഠിപ്പിച്ചത്
ആ പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണെങ്കിലും നമ്മൾ പറയണ പോലെ അവര് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും
വരും. എനിക്കിവിടെ എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇവിടെ! എത്ര വർഷത്തിനു മുമ്പ് പഠിച്ച പഠിക്കാൻ തുടങ്ങിയാണ്. എന്നിട്ടു് വണ്ടി! ട്ടിക്കനെ താല്പര്യം. അപ്പൊ ആ സമയം ഇല്ലായിരുന്നു. പിന്നെ ഈ! കോളേജൊക്കെ പോയപ്പം കണ്ട എല്ലാ ചുറ്റുമുള്ള എല്ലാവരും നമ്മ! നമ്മളെ വയസ്സിലുള്ള ഒരു ഓട്ടിക്കൻ എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോഴാണ്! എങ്ങനെ ഓട്ടിക്കണമെന്ന് തോന്നിയത് ആഹങ്ങെ?
ഇവിടെയും അങ്ങനെയൊക്കെ! തന്നെ! ഇപ്പൊ പക്ഷേ ഇപ്പൊ ഒരു ഇപ്പൊ എല്ലായിടും ഞാൻ തന്നെ കൊണ്ടോ ശെരി ട്ടാ!
ആഹ്! ശരി!